ആഹ് കെടന്നോ? കെടക്കാറായാ സോറി കെടക്കാറായാ? ആഹ് ആഹ് എന്തൊക്കെണ്ട് വിശേഷക്കെ? ചോറ് ആഹ് കഴിച്ചു കഴിച്ചു
ആഹ് കയ്ച്ചില്ല കയ്ച്ചില്ല
ഹ് ഹാ ഇത്ര നേരായിട്ടും കയിച്ചില്ലേ?
ഇല്ല കയിച്ചില്ല.
കയിക്കണം, ഇങ്ങനെ ഓരോന്നക്കെ ഒണ്ടാക്കി വരുന്നു.
മ്ം സ്പെഷ്യൽ എന്നാ?
സ്പെഷ്യൽ എന്നാ മീനുണ്ട് ചിക്കനൊണ്ട് ആഹ് എന്നാ കഴിച്ചേ?
ഞാന് ചോറാ കഴിച്ചെ ഇന്ന്
ഉം കറിക്കെ എന്തായ്ര്ന്നു?
കറീ. എന്നാ കപ്പ്ളങ്ങാ തോരൻ പിന്നെ ചിക്കൻ
ആഹ്.
ചിക്കൻ പ്പൊരിച്ചത് ഒണ്ടായിരുന്നു കറി ഒണ്ടായി രാവിലത്തെ ചിക്കൻ കറിയും അപ്പൊ ഹാഹ് കൂടെ വൈന്നേരത്തേക്കരു
ആഹ് സുഖായ്ട്ട് ഇരിക്കുന്നോ?
ആഹ് സു മഴയുണ്ടങ്ങോടാ കൊഴപ്പ
ഉ നല്ല ഉം മഴയുണ്ട് മഴയുണ്ട് മഴ നഞ്ഞിട്ടാണോ?
മഴ നനഞ്ഞിട്ടാണോന്ന് ചോയ്ച്ചാ അല്ലാന്ന് എനിക്ക് തോന്നെ മഴ നനയൂം ചെയ്തു. എ എല്ലാവർക്കും ഇപ്പ അതാണല്ലോ. സ്കൂളി പോയിട്ട് വരുമ്പോം
അല്ലേ
ആഹ് അതെ അതെ അതെ.
ഒരു ചാറ്റ മഴ നനഞ്ഞാ മതി പെട്ടെന്ന് പനി പിടിക്കും
ആഹ് അതെ അത് ശരിയാ, പക്ഷെ എന്റെ ഹ എന്റെ മകളെ എപ്പോഴും മഴനനയൂട്ടോ. പക്ഷെ അവർക്കതാ കുഴപ്പ ഇല്ലാ ലം
ആഹ
ആ അങ്ങനെ ഞാന് ഈ കഴിഞ്ഞ ദിവസം അവള അവിടെ നിന്നപ്പോഴത്തേക്ക് എന്നെ വലിച്ചിറക്കി
ആഹ അപ്പൊ നനഞ്ഞണോ ജലദോഷം പിടിച്ചേ
അപ്പൊ തന്നെയാതാ എനിക്ക് തോന്നണെ ഏ പിന്നെ ഇവിടെ മ മരുന്ന് മേടിച്ചില്ല ആവിയൊക്കെ പിടിച്ചു
ആഹ അവിയൊക്കെ പിടിക്ക നന്നായിട്ട ഇപ്പം പനിയുടെ സീസൺ ആയതോൊണ്ടേ നന്നായിട്ട് ആവിക്കെ പ പിടിക്കണല്ലെങ്കി
പേടിയകുമല്ലോ
ആഹ
ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടേ
ആഹ
ആവി പിടിച്ചൊരു കൊച്ചു മരിച്ചു പതിനാല് വയസ്സുള്ള ഒരു കൊച്ചു മരിച്ചന്ന ഉണ്ടായിരുന്നു
ഇല്ല ഞാൻ കണ്ടില്ല
ആ ആ പിടിച്ചന് അവന നല്ല പനിയായിരുന്നു പനീ സമയ പനിയായിട്ട് അവെ ഇങ്ങനെ ആവി പിടിച്ച് കഴിയുമമ്പോഴത്തേക്കും ആവിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ കയറി പനിയെന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ടെംമ്പറേച്ചർ ആണല്ലോ ഇങ്ങനെ കയറി മൂക്കിന്റെ അവിടത്തെ ആ ഒരു എന്താ ഇതി ഇങ്ങനെ ആ ചൂട് നിൽക്കാൻ പറ്റാത ഇങ്ങനെ അത് പൊട്ടി ഇങ്ങനെ കുറച്ച് ബോധം കെട്ടപോയി ബോധം കെട്ടപോയി കഴിഞ്ഞ ശേഷം ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്ക് ആൾ മരിച്ചന്ന് പറഞ്ഞിട്ടെ
ആണോ
ആഹ അപ്പ ഇങ്ങനെ ആവിപി ആവി പിടിക്കുമ്പോഴത്തേക്കും ആ വളരെ സൂക്ഷിക്കണം എന്നും പറഞ്ഞോണ്ടേ പനിയകുമ്പോ കൂടുതലും ആവി പിടിക്ക പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ പിടിക്ക പറയലോ ആ അല്ല ഇങ്ങനെ ചിലവർങ്ങനെ ആഹ
ടെമ്പറേച്ചർ കൂട്ടിയിട്ടിട്ട് നമ്മള അടുത്ത് പോയി പിടിക്കല്ലേ ഭയങ്കരമായിട്ടും ഈ പഴയ ആൾക്കാരക്കെ ഭയങ്കര അടുത്ത് പിടിച്ചു പോയി ഭയങ്കരമായിട്ട്
ആഹ് ആഹ
അതുകൊണ്ടൊക്കെ പല ഞ ണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആവി പിടിച്ച് മൂക്കിന്റെ അവിടെ അങ്ങനെ പൊല്ലി പാട് വന്ന് നമ്മള് മിനിമം ടെമ്പറേച്ചർ ഇല്ലല്ലേ ആവി പിടിക്കുന്ന
ആ് അതെ അതെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ന്യൂസിൽ അങ്ങനെ കണ്ടോ നമ്മള ആവി പിടിക്കുമ്പോഴത്തേക്കും ആ തിളച്ചോട് കൂടി ആവി പിടിക്കരുത് ഒരു ഇച്ചിരി കുറഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഡിസ്റ്റൻസ് പാലിച്ച് അങ്ങനെെ ആവി പിടിക്കാവുള്ളൂ അങ്ങനെയൊക്കെ കണ്ടേ
ആ ഇതിപ്പം ഇപ്പ പണ്ടത്തെ ആണെങ്കി കൊറ വികസോക്കെ ഇട്ട് നാട്ടു മരുന്നൊക്കെ ചേർത്ത് അങ്ങനെല്ലേ ഭയങ്കരട്ടം ആ
ആവി പിടിക്കുന്ന ആ ഇത് ഇല്ലല്ലോ ഇപ്പൊ കറിണ്ട കുത്തിയല്ലോ കൂടുതലും ആവി പിടിക്കണതാ ആഹ അങ്ങനെൊണ്ട്
ട്ടിൽ ആവി പിടിക്കുന്ന സാധനം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്
ആ ആ അത് ശരിയായാണ് ആ എല്ലാം വീട്ടിൽ തന്നെയ ഉണ്ടല്ലോ ഹോസ്പിറ്റൽ തന്നെ വീട്ടിൽകൊണ്ടാകാവുന്ന ഒരു അവസ്ഥയാണല്ലോ ഇപ്പൊ എല്ലാം നമുക്ക് പാഴ്സല് കിട്ടും
ആ അതുപോലെ തന്നെ നമുക്ക് ഒരു കി ഇപ്പം നേരത്തെയോക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും സാധനം മേടിക്കണെങ്കി എന്ത് ജോലിയൊക്കൊണെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്തു പോണം ഇതാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഒരു ദിവസം ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഇന്ന ദിവസം വീട്ടിൽ കൊണ്ടത്തരും അവര്
വീട്ടികിട്ടും അത്തന്നെ എല്ലാ സാധന അങ്ങനെയാണല്ലോ എ എന്തെടുത്താലും ഇപ്പൊ കടയിലൊന്നും പോകണ്ട ആവശ്യല്ല
സൈസ് ആണെങ്കിലും നമുക്ക് നോക്കിെടുക്കേണ്ട കാര്യല്ല അതിനകത്ത് സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇന്ന കളറിലൊള്ളത് പിന്നെ വർക്കൊള്ളത്
അതെ അതെ അതെ ഞാൻ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ ദിവസം മോൾക്കൊരു വാച്ച് വേണെന്നും പറഞ്ഞൊണ്ട് അവള് നോക്കി നോക്കി ഈ കടയെ കേറി നോക്കുന്ന പോലെയാണല്ലോ ഒന്ന് ഓരോ ഇത് ഇണ്ടല്ലോ വെബ്സൈറ്റ് ണ്ടല്ലോ അത് ഇങ്ങനെ കേറിങ്ങനെ നോക്കി നോ ക്കി ഒരു പച്ച പോലത്തെ വാച്ച് ഓഡർ ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് വാ ച്ച് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവക്ക്പ്പ ആ വാച്ച് വേണ്ട അടുത്ത അ എന്നാ ചൊമല വാച്ചുമതിന്ന്
ആഹ്
അന്നിട്ട് ചുമല വാച്ച് ഞാൻ ഓർഡർ ചെയ്യുവാട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ വരുമ്പോഴത്തെ കുഞ്ഞി കൊ ച്ചാ അവളുടെ ആ പിള്ളേരുടെയൊക്കെ ഒരു രീതിയെ ആ മു മൂന്ന് വയസായ കൊച്ചാ അപ്പ അവള് പറഞ്ഞു
കുഞ്ഞിലേ മൊതലേ മൊബൈൽ ഇങ്ങനെ നമു നമ്മളിങ്ങനെ ഇപ്പൊ ഈ കേരളത്തിൽ ഇങ്ങനെ മൊബൈൽ അഡിക്ഷൻ കൂടുന്നത് ഈ കുട്ടികളിൽ നിന്ന് തന്നെയാ അവരിങ്ങനെ വലിയവരിങ്ങനെ ചെയ്ത് കണ്ട് കണ്ട് പഠിച്ച് ഭയങ്കര മൊബൈൽ അടി
നമ്മളെ കണ്ടാണല്ലോ പഠിക്കണതെല്ലാം പഠിത്തെല്ലാം നമ്മള അത് കഞ്ഞിട്ട് പിന്നെ അവള് പറയാം ഞാൻ ചുമന്ന വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ ഞാൻ പൈസ കൊടുത്തോളാം എന്നും പറഞ്ഞണ്ടെങ്ങനെ അപ്പൊ പഴയ വാച്ച് ഈ വാച്ച് വേണ്ടായെനിക്ക് ഇത് കൊള്ളൂല എൻ്റെ വാച്ച് വരട്ടെന്ന് പറഞ്ഞൊണ്ടിരിക്കുവാ ഞാൻ എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് പറഞ്ഞു എടി അവിടത്തെ സ്റ്റോക്ക് തീർന്നുന്നാ പറഞ്ഞത് അത് വരുമ്പം അവള് അവര് അയച്ചു തരൂന്നാ പറഞ്ഞ ഇപ്പൊ അവിടെ ഇല്ല സ്റ്റോക്ക് തീർന്നുന്നാ പറഞ്ഞ അങ്ങനെ പറഞ്ഞു നിർത്തയേക്കപ്പ
ആഹ്
ആഹ് അതാണവസ്ഥ
ഉം
പിള്ളോരായാലും ഒള്ള ഒരിതേ
അതെ ഇതിപ്പോ എവിടെ പോയാലും മൊബൈൽ ഇല്ലാതെ പറ്റില്ലല്ലോ ആഹ് ഒരു അഞ്ച് മിനറ്റത്തെക്ക് മൊബൈൽ ആ അഞ്ചുമിനിറ്റത്തേക്ക് ഒന്ന് മതി ഇപ്പം നമ്മക്ക് നമ്മടൊരു ബന്ധുവിനെ കാണെങ്കിലൊക്കെ നമ്മള് പോയി അവരെ വീട്ടിചെന്ന് കാണുവല്ലേ ഇപ്പം നേരെ ഫോണെടുക്കാ, വീഡിയോകോൾ വിളിക്കാ, കാണുക, വർത്താനം പറയുക.
ആഹ് അവിടെ ബന്ധം തീർന്ന്.
അതെ ഇപ്പൊ ഒരു കല്യാണം വന്ന സാധാരണ എല്ലാരും വീടി കൂടെ പോയിക്ക ഇതാണെങ്കിൽ ഒരു ഗ്രൂപ്പ്‌ തുടങ്ങ അതിനകത്ത് ശരിക്കും ആ കല്യാണ ലെറ്ററിന്റെ ആ ഫോട്ടോങ്ങയക്കുക
ആയിക്കുവ ആ ഇപ്പൊ ടൂറ് സെഷനൊക്കെ അങ്ങനെയാ ഞങ്ങള് ടൂർ അങ്ങനെ ടൂർ പോകുമ്പോഴെല്ല ഇങ്ങനെ ഈപ്രാവശ്യം ഈ ഒരു കുടുംബയോഗം ഉണ്ടായിരുന്നേ
ആഹ്
അതിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടാവ ഒന്നാത് ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് വേറെ പിന്നെ ഏഹ് കുടുംബയോഗം ഗ്രൂപ്പ്, അങ്ങനൊരു ഗ്രൂപ്പുണ്ടായേക്കേ ക്കുവാണ്, പിന്നെ അതിന്റേയായി ചർ ച്ചയായി, പരിപാടിയായി എല്ലാ അങ്ങനെ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് എന്നല്ല ആ ഒരു ഗ്രൂപ്പ് ലാണ് വന്നത്
ആഹ്
ആഹ് അങ്ങനെ ഈ പറഞ്ഞപോലെ എല്ലാം അതാണല്ലോ അവസ്ഥ.
ആഹ് അതെ നമ്മുക്കെവിടേം പോണ്ട കാര്യംല്ല നമുക്കെല്ലാം ഫോണിലുണ്ടല്ലോ എല്ലാം ഫോണി കിട്ടൂലെപ്പൊ, ഇപ്പം ഇപ്പൊരു മരിച്ചടക്കിന് പോവണ്ട ഒരു കല്യാണത്തിന് പോണ്ട എല്ലാം ലൈവായിട്ട് ഫോണിൽ കാണാം.
ആഹ് മരിച്ചടൊക്കെ വന്നുഴിഞ്ഞാ പിന്നെ ആള് പോണ്ടാവിശ്യല്ല, പിന്നെ അനുശോചനം ഫോണികൂടങ്ങ് അറീച്ചു, തീർന്നു.
ആന് അല്ല ഈ ലൈവായിട്ട് നമ്മക്ക് ഫോണികൂടെ കാണാലോ അങ്ങനെണ്ടല്ലോ ആ അപ്പൊ അങ്ങനെ ആവുമ്പൊത്തേക്കും എല്ലാം ഫോണി നമുക്ക് ഫോണ് ഇപ്പം ആർക്കും ഫോണൊരഞ്ചു മിൻറ്റത്തേക്ക് മാറ്റിക്കാൻപറ്റില്ല. അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ആരും നിക്കെയും ഇല്ല
ആഹ് ഫോണ്ന്ന് പറഞ്ഞാ നമ്മൾക്കിപ്പ നമ്മളെ ഒരു കൂടപ്പെർപ്പില്ലെങ്കിലും കൊഴപ്പവില്ല
അതെ, നമ്മടൊരു ബന്ധം നഷ്ടപ്പെട്ടാലും ഒരു ഫോണില്ലാതെ നമുക്ക്പറ്റു
ആഹ് അതാണവസ്ഥ ഇപ്പ നമ്മള് ത ന്നെ ഉള്ളെങ്കിലും ഫോൺകൂടെ ഉണ്ടെങ്കിൽ എല്ലാം ആയി
അതെ, അല്ലാതെ ചെല ചെലോർക്കൊക്കെ തന്നെ ഇരിക്കുമ്പോ പേടിയാ ഇപ്പൊ ഫോൺ ഒള്ളത് കൊണ്ട് ഫോണീനോക്കി എത്രനേരം വേണെലിരുന്നോളും
ഇരിക്കാ അല്ല അങ്ങനെ പറയും പണ്ടക്കൊരു കുഞ്ഞ് കൊ ച്ചെങ്കിലും കൂടെ ഉണ്ടായിരുന്നാ മതിയാരുന്നു നമുക്കൊരു ധൈര്യാന്ന് പണ്ടത്തെ നേരത്തെയൊക്കെ പറയും.
ആഹ്
പക്ഷെ ഇപ്പൊ അ അതുപോലെ ശല്യവാ ഫോൺ, ഫോൺ മാത്രം മതി. അത് വന്ന് അതുണ്ടെങ്കില് ആള് വന്നാലും അറിയൂല, പോയാലും അറിയൂല. എടുത്തോണ്ട് പോയാപോലും അറിയൂല ഹ് ഹ് ഹ്
ആഹ് ആഹ് ഫോൺല് വൈഫൈ ഓഫായാലും ഇപ്പൊന്തൊക്കെയാ വാർ ഫോൺ വന്നോടുകൂടി ഭയങ്കര ഇതൊക്കെവന്നില്ലേ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഇത് കൂടി ചാർജ് കൂടി ഇപ്പ പുതിയ പുതിയ ഐ ഫോൺ സിക്സ്റ്റീന്
അല്ല ഇപ്പൊ ഒരു വീട്ടിൽ എത്ര പേരൊണ്ടെന്ന് അറിയണങ്കില് വൈഫൈ ഓഫാക്കിയാ അറിയാം, നാ ആഹ് ആഹ് എറങ്ങി വരും, ഇരിക്കുന്നോട്ത്ത്ന്ന് എറങ്ങിവരും, വൈഫൈ ഓഫായിപ്പോയല്ലോ എന്നും പറഞ്ഞ്
അതെ.
മ് അങ്ങനെയാണവസ്ഥകള് എന്താചെയ്യ, ലോകം അത്പോലെ ആയല്ലോ.
അതെ, ഇപ്പം ലോകം മൊത്തം ഫോണിലാ
ആഹ് ആ ഈ ചെറിയ കുട്ടികൾടെകാലം ആയികഴിയുമ്പോഴ്ത്തേക്കെന്തൊക്കെയാണൊ?
അതെ ഇപ്പ തന്നെ ഒന്നും സഹിക്കാൻ പറ്റില്ല മൊത്തം ഫോണടിക്ഷനല്ലേ
ആഹ് അല്ല ഫോൺ മാത്രല്ലല്ലോ ഓരോ പ്പോൾ കഞ്ചാവായാലും മയക് ക്ക് മരുന്നായാലും, എല്ലാം ഇതാന്നെല്ലേ
പിന്നെ ഇപ്പം ഈ ഞാൻ ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിക്കുന്ന സ്ഥലത്തെന്നെ ഇപ്പം നമ്മള് നോട്ടായി, നേര്ത്തെക്കെ നമ്മള് ബുക്കായിട്ട് കൊണ്ടാരുന്നു, ഇ ഇപ്പം ഫോണിലേക്ക് നോട്ട് അവര് അയച്ചു തരുവാ എഴുതാനൊക്കെ
ആ എല്ലായിടത്തും ചെറിയ പിള്ളേർക്ക് വരതോ എൽ കെ ജി മുതൽ ഇങ്ങനെയ ടീച്ചർമാര് ഫോൺ കൊടുക്കരുതെന്ന് പറയു ചെയ്യും എന്നിട്ട് ഫോണിലേക്ക് ഇങ്ങനെ വ
ആഹ ആയികോ അത് നോ എഴുതിക്കോണം അപ്പോ അവര് അത് നോക്കി ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് വേറൊരു കാര്യം കിട്ടുമ്പോൾ അവർത് സെർച്ച് ചെയ്ത് അതിൽ കാണുന്നു. അ ബാതില് ആഹ അത് നമുക്കൊന്നു പറയാൻ പറ്റില്ല എന്റെ ടീച്ചർ ഇങ്ങനെയാ പറഞ്ഞേക്കുന്നെ. അങ്ങനെ പറയത്തുള്ളൂ
അതെ അതെതെ എന്നാ ശരിയെന്ന് ഞാൻ വിളിക്കാട്ടോ.
ആ ഓക്കെ ഓക്കെ ആ